ഹലോ കേക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ന്നുണ്ട് പറി എന്തൊക്കെ വിശേഷം
എന്നാ എണ്ട് വീട്ട്ല് വിശേഷം സുഖായിട്ടിര്ക്കുന്നു അവിടെയോ
ഇവടെ സുഖാണ് അങ്ങെനെ പോണു മഴയൊക്കെ പോയി വെയ്ലായി വന്നുപ്പോ ഇവടെ.
ഉം ഇവിടെ ഇവിടെ മഴ തൂളി വന്നു പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇനിയിപ്പം എത്രത്തോളം ശക്തമായിരിക്കുന്നുള്ളത് കണ്ടറിയാം.
അതെ ഈ മഴെന്ന് പെയ്തിട്ടുണ്ട് ചൂട് കൂട്തലാ.
ഉം ന്നമ്മക്ക് ചൂടാട്ടോ ന്നമ്മക്ക് അഹ് പെയ്താലും ആ മഴ പെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഇപ്പൊ കിട്ട്ന്നുണ്ട്. തുടെരെ മഴ പെയ്യുന്നത് കൊണ്ടെ.
ആഹ് അത്ണ്ട് പക്ഷേ മഴയുടെ നിൽക്കുന്നോട് ചൂട് കൂടുന്നുണ്ട് ഇവിടെ ഇവിടെ അങ്ങനേണ് ഈ റോഡ് സൈഡായതോണ്ടേ റോഡ് പർച്ചി
ആഹ് ഉം
ഉം
ഇപ്പൊ ആരോഗ്യൊക്കെ ആയിട്ട് സുഖായിട്ടിരിക്കുന്നു മഴയുടെ പെട്ടെന്നുള്ള കാലാവസ്ഥ മാറും
ആഹ് ഇവിടെ ആയിപ്പൊ കുഴപ്പല്ല അ ഇതോടെ
ആഹ് ഇവിടെ തണുപ്പൊക്കെ കൂടുമ്പത്തേനും തണുപ്പ് വരുമ്പത്തേനും കാലിനൊക്കെ വേദന ഇപ്പങ്ങനെ അത് അങ്ങനെയുള്ള സന്ധി വേദനകളൊക്കെ ഉണ്ട് എല്ലിനും തുന്നിലൊക്കെ ഉം
ഇവിടെ അങ്ങനെ കാലിന് വേദനയൊന്നുല്ല പക്ഷെ നടു വേദനൊക്കെണ്ട് ഇ പ്രസവക്കൊ രണ്ട് സിസേറിയനായിരുന്നു അയിന്റെ ഒര് കൊര് ആ ഇഞ്ചക്ഷന്റെക്കാകും പിന്നെ വേറെര് ഒപ്രഷൻ കഴിഞ്ഞു അതിൻ്റെൊക്കെ ഇതായൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെണ്ട് കുന്ഞ്ഞിന്ന് പണികളൊക്കെ പിന്നെ നമ്മള് ഒറ്റക്കല്ലെ എല്ലാം ചെയ്യ
ആതന്നെ ഇവിടെയും ഒറ്റക്കാണ് ഞാനും മൂന്ന് പേരുടെയും നാലു പേരുടെയും കെട്ട്യോന്റെയും എല്ലാ കാര്യത്തിനും നാലു പേരുടെ കാര്യത്തിനും എന്റെ കാര്യവും എല്ലാം തന്നെയാണ്
ഉം
അതിന്റെ ഓട്ടത്തിന്റെ നല്ല ക്ഷീണുണ്ട് അതൊണ്ടാണ് ഞാൻ പറഞ്ഞേ ക്കാരു ക്ക മൂന്ന് മണിയാകാതെ ഒരടും ഒരടും കൂട്ടി എത്തത്തില്ല രാവിലെ ഒരു സ്കൂളിൽ പോക്കും ഉച്ചവരെ ഒരു ചെറിയ ആളാ
ചെറിയ കുട്ടികളാകുമ്പോ നമുക്ക് കയിയൂല ഒരാളൊറ്റക്കാകുമ്പോ പുതിയ പെരേക്ക് വല്യ കുട്ട്യളായതൊണ്ട് ആ പ്രശ്നല്ലല്ലോ ഓക്കെ ചെയ്ത് കൊടുക്കാൻ നിന്നാല് അവരെ കഴ്ഞ്ഞ അവര് ചെയ്യുല്ലോ പറയും ഇത് കുട്ട്യേക്ക് ആകുമ്പ എല്ല നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ
ആഹ് അതുകൊണ്ട് മൂന്ന് മണിയൊക്കെ ആകും എന്റെ എല്ലാ പണിയും ഒന്ന് തീരുമ്പോ
ഇതിലും വല്യ കുട്ട്യൾ കഴിഞ്ഞ നമുക്ക് ഫുഡ് ഉണ്ടാക്കി അവർക്ക് വെച്ച് കൊടുത്താ മതി അവരത്കഴിച്ച് പൊയ്ക്കോളും ഇത് മറ്റേത് നമ്മള് അവര് ക ച്ചില്ലെങ്കിൽ നമ്മള് വാരി കൊടുക്കണല്ലോ
കഴിച്ചില്ലെങ്കിൽന്നല്ല വാരി കൊടുക്കലേ ഉള്ളൂ ഇവിടെ നടക്കത്തുള്ളൂ ഒരാളെ അപേക്ഷി
രണ്ട് മൂന്നൊക്കെ ആള്ണ്ടാവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടല്ലേന്ന്‌,
ആഹ്
ഇത് കൊർച്ച്‌ വലുതാവോളം,
അതെ അതെ അതെ വലുതാവോളം ഒറ്റക്കാകുമ്പോം ഒത്തിരി പാടാണ് പടു കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം വരുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, പിന്നെ എല്ലാം തന്നെ നോക്കിം കണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെ
അതെ ഇനിപ്പൊ, സ്കൂൾ പോകാൻ തുടങ്ങിയ കൊറേ യൊക്കെ സമാധാനം ഉണ്ടാകും അപ്പൊ വൈകുന്നേരം വരെ ഉണ്ടാവൂലല്ലൊ അപ്പം ക്ക് നമ്മുടെ പണിയളൊക്കെ ഒരുക്കാറയ
അതെ മൂന്ന് മണിയൊക്കെ ആകുമ്പം, എങ്ങനെയാണെങ്കിലും പണിയൊക്കെ ഒതുക്കും ഒതുങ്ങും അപ്പൊ പിന്നെ നാലര ആ ആഹ് നാല് മണിക്കുള്ളില് അവര് സ്കൂള് വിട്ട് വരും പിന്നെ അവരുടെ, കൂടെ അവരുടെ കഴ്പ്പും കാപ്പിയും ചോറും ക കഞ്ഞിയൂടിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു,
പിന്നെ എഴുതുംവായിക്കും ചെയ്യാനൊക്കെ പറഞ്ഞ് കൊടുക്കും ചെയ്യണ്ടേ കുട്ടിയാകുമ്പോ,
ആഹ് എല്ലാത്തിനും കൂടെ നിൽക്കണം അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങള ക്കും അവർക്ക് കൂടെ നിന്ന് ഒരു കിട
അതന്നെ കിടക്കുന്ന വരെ പണിയാണ് കുട്ടികളാണെങ്കില് പിന്നെ കൊർച് വലുതായാ നമുക്ക്, കൊർചൊക്കെ റസ്റ്റ്‌ കിട്ടും ഇപ്പൊ എനിക്കൊക്കെ ഉച്ചക്ക് റെസ്റ്റാണ് മക്കളെ കാര്യങ്ങൾ നോക്ക ണ്ടാത്തത് കൊണ്ട് ഫുഡൊക്കെ വെച്ച് കൊടുക്കാൻ എന്നാലും വേറെല്ലൊന്നും നോക്കണ്ടല്ലോ
അതന്നെ
ഉം
നമ്മള് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോം ഒരുപാട് കാര്യങ്ങള്
അതിന്റെതായ ടൈമ് എടുക്കും അപ്പൊ
ഹലോ
അങ്ങനെ അങ്ങോട് ആ കേക്ക്ണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വികൃതി കാണിക്കോ കുട്ടികൾ മൂന്ന്പേരാവുമ്പോ
മൂന്നു പേരാകുമ്പോം ഭയങ്കര കുസൃതിയാണ് മൂന്നും പെൺപിള്ളാ രാണ് എങ്കിലും ആൺ പിള്ളേരെ അപേക്ഷിച്ച് കുസൃതി എനിക്ക് തോന്നുന്നത് ഈ ഒരു സീസണിൽ കൂടുതലാണ്
അത് ഇപ്പം ഇപ്പഴത്തെ കുട്ടികൾക്ക് പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒന്നുമല്ല എല്ലാരും നല്ല വികൃതികളാ
ആഹ് വികൃതികളാണ് ആൺ പിള്ളേരുള്ള അമ്മമാരും പറയുന്നത് അവരാണ് പക്ഷെ എങ്കില് കുറുമ്പ് എന്ന് പറയണത് ഇവിടെ എനിക്ക് അങ്ങ്
ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ നേരെ തിരിച്ച
ഇപ്പം എല്ലാം ഒരു ഒരു ഒരേ ഇതിലുള്ള ആൾക്കാരെല്ലാം തോന്നും
ഉം
എല്ലാത്തിനും ആർക്കും ഒന്നും പറഞ്ഞാലും മനസ്സിലാവുന്നില്ല നമ്മള് പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല അവര് പറയുന്നത് നമുക്കും മനസ്സിലാവുന്നില്ല
ഉം
ഇപ്പം അങ്ങനെ തമ്മിലോ വഴക്കമോ അങ്ങനെ ഒന്നുല്ല പിന്നെ ഒരുക്കവും പെറുക്കവും ചേട്ടത്തിയനിയത്തിമാര് മൂന്നു പേരും കൂടെ അവര് എന്തെങ്കിലുമൊക്കെ കഴിക്കും മേക്കപ്പ് ചെയ്തും
ആഹ് അത് പിന്നെ എന്താറിയോ പെൺകുട്ടികളാകുമ്പോ അങ്ങനെ കൊറെ പോകും ഒരു വേഗം പിന്നെ കുട്ടി മേക്കപ്പും
അതെ മെയ്ക്ക് ഇപ്പോ അമ്മ അച്ഛൻ കുട്ടി അമ്മ ഞാനാ അച്ഛൻ നീയാന്നൊക്കെ പറഞ്ഞ്
ഹം
പിന്നെ ചാട്ടത്തിനും കൊറവൊന്നുവില്ല ഏഹ് കിട്ടുന്ന അവസരത്തിന് ചാടുവേം ചെയ്യും പിന്നെ സൈക്കിളെക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുക്കെ നടക്കും പിന്നെ ഉരുണ്ട് വീഴും പിന്നെരാള് വീണാ പിന്നെ തീർന്നു അന്നത്തെ നമ്മടെ മൂന്ന് മണിന്നുള്ള സമയം പിന്നേം അതിക്രമിക്കും.
ഉ
അങ്ങനെ ഒത്തിരി ആഹ് പിന്നെ ആഹ് സമയം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാല്
പരാതി ഉം
ഉം കിട്ടാഴികാ ആണ് പത്ത് മിനിറ്റ് എടക്കെടക്ക് പ്രശ്നം പരിഹരിക്കലാണ് ഇവിടുത്തെ ഏറ്റോം വല്യേ സമാധാനം കേട്ട പരിപാടിയാ ഒരു ഒരാ ഒരു കാര്യം ഒരാൾക്ക് ഒപ്പിക്കുമ്പോ മൂന്ന് പേർ
അതടുത്താക്കും ആഹ് അതത് അവരുടെ പ്രായം അതല്ലേ
ആഹ് അതെ അതെ മൂന്ന് പേർക്ക് ഒരു പെൻസിൽ അപ്പ അതിന്റെ എടേല്
അവർക്ക് മനസ്സിലാവനായിട്ടില്ലല്ലോ
ഏഹ് അപ്പ അതുകൊണ്ട് അതിന്റെ എടേല് ഓടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടുവോക്കെ ഓടി ഓടി ആഹ് ഓടി കാലുവേദനേം ഒണ്ട് അതിന്റെ എടേല് ഫോൺവിളിയും കാര്യ ങ്ങളുവോക്കെ നടക്കണങ്കിലും എക്കെ ഓടി ഓടിയുള്ള പരിപാടികളെല്ലാം കൊടുത്തിരുത്തും അങ്ങനെക്കെ നടക്കും ആഹ് എന്റെ ഫോൺ മുക്കാലും ഞാൻ അങ്ങനെ എന്റെ കൊടുക്കാറില്ല പൊതുവെ കൊടു ഫോൺ പൊതുവേ കൊടുക്കാറില്ല പിന്നെ ടി വി കാണും ടി വി ശെരിക്ക് കാണും ടി വില് ഹൈ ഡി ചാനലുകളൊക്കെ കാർട്ടൂൺ ചാനലുകളെല്ലാം തന്നെ വെച്ച് കാണും
ആഹ് ആഹ്‌
ആഹ് പി ആഹ് മൂന്നുപേരും കൂടി ഇരുന്ന് ഒത്തുള്ള പരിപാടി പിന്നെ റീൽസ് ഒക്കെ ഇതില് ഏഹ് യൂട്യൂബ് കണക്റ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പം ടി വി കണ്ടോളു
ആഹ് ആഹ് ആ പിന്നെ ഫോണില് വല്ലാതെ വരില്ലല്ലോ ഫോണിൽ വന്നാ കണ്ണിന്റെക്കെ പിന്നെ മൂന്ന് പേരും അടിയാവും ഒരു ഫോണില്
ആഹ് ഒരു ഫോ ഫോൺ അല്ലേലും നമ്മ ക്ക് ഇപ്പം കൊടുക്കാം ഇനി അടിടെ എടെലും ഫോണു വെല്ലേടുത്തോടെയും പോകുന്ന വഴി കാണ്
ആഹ്
ഫോണിന്റെ പരിപാടി അല്ലെലും തന്നെ നമുക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപയോഗം ഫോണി ണിന് വരുന്നോണ്ട് അപ്പോ പിന്നെ അവർക്ക് കൊടുക്കാൻ ആഹ് ഇപ്പം
ആഹ് ആഹ്
പറഞ്ഞോ
അതാ പറ്ഞ്ഞല്ലല്ലോ പറ്ഞ്ഞോ
ഇപ്പം നമുക്ക് ഫോണിന്റെ ഉപയോഗം കൂടിന്ന് പറയാനായിട്ട് കാര്യമി ഉം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെതന്നെ ഇതിനകത്താണല്ലോ വരുന്നേ
അതെ ഏഹ് ഒരാള ഒറ്റക്കാ രണ്ടുപേരൊക്കെ ആകുമ്പൊക്കും പറഞ്ഞടു
ആഹ് കൂടുതലായിട്ടും വെരുന്നോണ്ട് വർക്കുകൾ ഒത്തിരി വെക്കേഷൻ വർക്കുകളും ഒരുപാട് ഇത് ഇടുന്നുള്ളത്കൊണ്ട് നമ്മൾതെല്ലാം ഒന്ന് നോ ക്കി എല്ലാം പഠിപ്പിക്കാനും എഴുതാനും പിന്നെ ഈ രണ്ടു മാസം നമുക്ക് ഇങ്ങനെ വരുന്നു അത് കഴിയുമ്പ സ്കൂള് തുറന്ന് അവര് ക്ലാസ് ക്ലാസുകളിൽ പോകുന്നുണ്ടെങ്കിലും ഫുള്ളും എല്ലാം നമക്ക് ഇതിനകത്താ തരുന്നത്
ഉം ഉം അത് കൊറോണക്ക് ശേഷം ആയതാണ് ആദ്യം അങ്ങനെ ണ്ടായിരുന്നില്ല അത് അവര് പഠിച്ചു അന്ന് ഫുള്ള് ഓൺലൈൻ ക്ലാസ്സായി പിന്നെ അതിനു ശേഷം വർക്കുകളൊക്കെ ടീച്ചേഴ്സിനത് സുഖാണ് പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ എഴ്തി കൊടുക്കണ്ടല്ലോ ഇവിടെ നമ്മക്ക് കൊറ് ച്ച് ബുദ്ധിമുട്ടിയാലും ഒരു കുട്ടിക്ക്‌ കൊഴപ്പല്ല രണ്ടും മൂന്നും കു കുട്ടികുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണത് ഇത് പറയും ഒരു ഫോണില്
ഉം അതെ അതെ എനിക്ക് നല്ല പാടാണ് ഏ എല്ലാം പല ക്ലാസുകളിലും ആകുമ്പോ
ഇവിടെ എന്റെ ചെറിയ നാത്തൂൻ പറയാറുണ്ട് മൂന്ന് കുട്ടിയാളുണ്ട് മൂന്നാളത്ത് ഒരു ഫോണില വെര അയിന്റെട അവർക്ക് കളിക്കാനും വേണം ഫോൺ എന്നൊക്കെ പറിം
ഉം ഇവിടെ കളിക്കാൻ പിന്നെ കൊടുക്കാറില്ല കൊടുത്തു പോയി കഴിഞ്ഞാ പിന്നെ അതൊരു ഇതായിട്ട് വരുംന്ന് അറിയാം ആ പിന്നെ കിട്ടൂല പിന്നെ ഓരോ ഭാഗങ്ങളൊക്കെ ആയിരിക്കും നമ്മുക്ക് കിട്ടുന്നെ
ആഹ് അല്ല അവരെ പ്രായത്തി ത്തിനന്സരിച്ച് അങ്ങന് തന്നെയാവും കിട്ട എറിഞ്ഞിട്ടും കുത്തിട്ടൊക്കെ
ആഹ് അപ്പൊ അതാരണം നമ്മൾ അത് പിന്നെ അല്ലെലും കണ്ണിന്റെ പ്രശ്നങ്ങളും പിന്നെ ഫോണിനകത്ത് കൂടുതലടി റ്റായി കഴിഞ് കഴിഞ്ഞാൽ അതിനും നമ്മൾ വേറെ ഇനി എന്തെലുക്കെ പല പല വി വിഷയങ്ങളും ഉണ്ട്
അഒക്കെ ഉണ്ട് ഉം നല്ലതും ചീത്തയൊക്കെ ഫോണിതന്നെണ്
അതെന്നെ ഫോൺ സോഷ്യൽ മീഡിയ നമ്മള് എന്തെല്ലാം സോഷ്യൽമീഡിയ വഴി നമ്മക്ക് ഉപയോഗങ്ങൾ കൊണ്ട് നല്ലതാണെങ്കിലും ഇല്ലാതെ പറ്റത്തില്ലെങ്കിലും ഒരു കൂട്ടാണ് ഒരു ഉപകാരിയാണ് എല്ലാമാണ്
എല്ലാമാണ് പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന അറിയാത്ത മക്കളാവുമ്പോളാണ് ചതിൽ പെടുക പറയും
അതെയതെ പിന്നെ നമ്മള് നമ്മടെ. കുടുംബത്തില് നമ്മള് കണ്ട് ഞാൻ കാണുന്നത് എന്തോ. അതായിരിക്കും ഒരുപക്ഷെ അവരും കാണാനായിട്ട് വരുന്നത്.
ഉം. ഉം.
അങ്ങനെ നമുക്ക് കൂടുതലും വരുന്നുണ്ട് നമ്മള ഇപ്പം വീടുകളിലൊക്കെ. പേരൻറ്സ് കാണിക്കുന്നത് എന്തോ ആണോ കണ്ട അതൊക്കെ ആയിരിക്കാം കൂടുതലും. പരമാവധി നമ്മള ഇതിൽ നിന്ന്. ആഹ പരമാവധി നമ്മള ഇതിൽ നിന്നൊക്കെ അങ്ങോ അകറ്റി നിർത്തിയോ അല്ലോ ചക്കയൊക്കെ അട. ട്ടിട്ട് വല്ല ചഗണി പറയ്ക്കാൻ കൊടുക്കുവോ. അങ്ങനെയൊക്കെ ഇരുത്തുക എന്നുള്ളതേ ഉള്ളൂ നേരത്തും പറച്ച് തരിയേലാ. എങ്കിലും കൂടെക്കെ ഇരന്നു ചക്ക ആയത് വെട്ടിത്തരാം ഇരിക്ക എന്നൊക്കെ. പറഞ്ഞൊക്കെ ആണെങ്കില് കൊടുത്ത കഴിയുമ്പോ അവരവരുടേത് പറച്ചൊക്കെ തിന്നുള്ളൂ. ഒരെണ്ണം കൈ കൊടുക്കുമ്പോ അതിലുള്ള ചവിണിയൊക്കെ പറ.
ഇവിടെ ഇണ്ടല്ലോ കുരു അടക്കം കളഞ്ഞിട്ട് പാത്ര ത്തില് കൊടുത്താലേ കഴിക്കുള്ളൂ.
ആഹ് ഇവിടെ തന്നെയല്ലേ നമ്മള് പണി നോക്കുന്നത്..
ഉം.
വേറെ ആരും പൊറത്തു നിന്നരു. സഹകരണ സപ്പോ സഹ സഹകരണംന്ന് പറഞ്ഞാ. എല്ലാരും എല്ലാരുടെേയും പ്രാരാപ്തം എല്ലാവരുടെയും വീട്ടടി നാലും ഇവിടെയാണ് മൂന്ന് ബാക്കി എല്ലാം നാലും അഞ്ചും ഒക്കെ ഉള്ളവരാ. അപ്പൊ പിന്നെ നമ്മളക്ക് നമ.. കാര്യ നോക്കുമ്പോ ആ കൂട്ടത്തില ഇപ്പൊ ഒരു പാത്രത്തിലോടെ ചക്ക വെട്ടിട്ട് കൊടുക്കുമോ കഴിക്കണം എന്നുള്ളവർ. മക്കള് വയറ വേന്ച്ച നിക്ക. ക്കുന്നവരെ അവര് തിന്നോളും കൊഴപ്പല്ല ഉ. ആ അങ്ങനെയൊക്കെ അത്യാവശ്യംക്കെ ചെയ്തോളൂ.
ഉം അ ചെറുപ്പത്തി പാടില്ല തന്ന കുട്ടികളൊക്കെ ഒക്കെ.
അതെ. അങ്ങനെയുള്ള പണികളൊക്കെ കൊടുക്കുവാണെങ്കിൽ ഫോണും ടി വിിയ ഒക്കെ പരമാവധി അവർ ഒഴിവാക്കുകയും ചെയ്യും. ഉം പിന്നെ കളിക്കൻ ള്ളകുഞ്. ഇതിനെ ഏറ്റവും ചെറിയവളയാണെങ്കിലും മുത. തോളുമാര രണ്ടുപേരും കൂടെ ആ അലക്കാനും പിടിക്കാനും ഒക്കെ നടക്കുമ്പോഴും.
അതെ പെൺകുട്ടികളാവ് മ്പം നോക്കും. ആൺകുട്ടികളെ പോലെല്ല വലുതും അവര് ഇപ്പൊ അവരെ. താഴള്ളവര് നോക്ക പക്ഷെ ആൺകുട്ടികൾ നോക്കണവരുണ്ട് അധികം നോക്കില്ല. ര് അവരുടേതായ കാര്യങ്ങളും. ഉം അങ്ങനെ പോകും പക്ഷെ പെൺകുട്ടികുടെ വീട്ടിൽന്ന് പുറത്തൊക്കൊന്നും പോവാ. ണ്ട് ഓരോര ത ഉള്ളവരെയൊക്കെ നോക്കിയിരിക്കും. കുട്ടികൾ ആൺകുട്ടിക കുറച്ച എല്ലാവും പോയില്ലേ ഗ്രൗണ്ടിൽ പോയില്ലേ കളിക്കാെ വീട്ടിൽ കിട്ടൂലല്ലോ.
അ. അതെത് ശരിയായൊരു കാര്യമാണ് ഇതില് വീട്ടില് തന്നെ നമ്മുടെ കൂടെ നിക്കും. കോഴിക്കുഞ്ഞുങ്ങടെ കൂടെ നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളത് കൊണ്ട്.
ക്ഹ് അപ്പൊ നമ്മുക്ക് ഒര് സമാധാനമാണ്.
ആ് സമ ആഹ് അതെ അതെ നമ്മുടെ കണ്ണപ്പമുണ്ട്. എന്ത് ചെയ്യാൻ പോയാലും മറ. ക്കാൻ പോയാ സോപ്പ് വെള്ളത്തിലും സോപ്പ് പൊടി ഇടാനും വെള്ളം നല്ല വെള്ളം മറ- ച്ച് കളയാനും എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ട്.
ഉം ഉം.
വായിട്ടലച്ചാ മാത്രം മതി.
ഉം
ഉ അത് കാരണം പിന്നെ ഇങ്ങനെ കുഴപ്പില്ല.
ഏഹ മൂന്ന് മക്കളുള്ള പ്രസവൊക്കെ നിർത്തിയോ?